ഹലോ. ഉം അസലാം അലൈക്കും. ഹലോ.
ഒട്ടന്നില്ല
ആഹ് കേൾക്ക്ണ്ട്.
ഉ
ഇങ്ങക്ക് കേൾക്കണില്ലേ? ഉം എന്തൊക്കെയുണ്ട് വർത്താനം?
ഉം.
ഹലോ.
ഹലോ.
കേൾക്കണില്ലേ?
ആഹ്
എന്താ മെസ്സേജിന് എന്തോ ചായ കുടിച്ചോ?
ആഹ് ചായ കുടിച്ചു.
ഏ
പണയൊന്നുമില്ല എവിടെ എങ്ങനെ ചുമ്മാ ഇരിക്കണ്.
പിന്നെ വേറെ എന്ത്ക്ക? എന്തോ വാട്സപ്പ് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഒക്കെ കാണുന്ന ആളാണോ?
ആഹ്.
ഉം.
അതിൽ വരുന്ന ന്യൂസളൊക്കെ കേൾക്കണില്ലേ?
ഓ മടങ്ങളല്ലേ, കേക്കുമ്പോ തന്നെ പേടിയാവും.
ഉം.
ഉം എന്താ ചായക്ക് കടി?
ചായക്ക് എന്തോ ഒരു സാധനം. പഴം
ഉം പയം പീങ്ങിയതാണോ
അല്ല
കണോ
ആഹ ഇങ്ങള് ചായുടിച്ചില്ലേ
ഏ
നിങ്ങള് ചായ കുടിച്ചില്ലേ
ആഹ് ഇല്ല കുടിച്ചിട്ടില്ല സമയവുന്നുള്ളൂ
ഉം
പിന്നാ വേറെന്തൊക്കെ പെരുന്നാൾ ഒക്കല്ലേ വരുന്നത് എന്തായി യൂണിഫോമൊക്കെ അടിച്ചോ ഇല്ല എടുത്തിട്ടില്ല ഉ പിന്നെ യൂണഫോമൊക്കെ അടിച്ചോ
അടിച്ചാൻ കൊടുതുക്കുണു
ആഹ
കിട്ടീട്ടല്ല ഇങ്ങക് പെരുനാൾക് ഡ്രസ് എടുത്താ
ഉം ഇല്ല എടുത്തട്ടില്ല എടുക്കണം ഉം പിന്നെ വേറെന്തൊക്കെ
വേറെ എന്തൊക്കെയാണ് പോണണ്ട്
അം അവിടെ മയക്കണ്ടോ
ഇന്ന് മയ ഇല്ല വെയിലാണ് കറണ്ട്ഇണ്ട ഇങ്ങളെ വീട്ടില്
ആ കരണ്ടൊക്കെണ്ട് അവിടല്ലേ
ഏ എ എവിടെ ഇല്ല
ആഹ ഒന്ന് മഴ പെയ്തമതി അപ്പോ കറണ്ട് പോകലോല്ലേ
ആ
പിന്നെ എന്തൊ കുട്ടികക്കൊക്കെ ഡ്രെസ് എടുത്തോ
ഇല്ല ആർക്കും ഡ്രസ്സ് എടുത്തിട്ടില്ല എടുക്കണം
ഇല്ല
കൃഷിയുണ്ടോ
ഏയ് ഏയ് അങ്ങനൊന്നുമല്ല
ഉ വെള്ളം ഉണ്ടോ വീട്ടില്
ആഹ വെള്ളം ആ ഉണ്ട് ഇങ്ങളെ വീട്ടിലുണ്ടോ വെള്ളം പുയകളൊക്കെണ്ടോ വീട്ടിന്റെ അടുത്ത്
ഇല്ല ഇല്ല പുഴകളില്ല വെള്ളതിന് കുറച്ച്ദിവസം ബുദ്ധിമുട്ടി ഇപ്പൊ കൊഴപ്പൊന്നില്ല ഇപ്പ മഴൊക്കെ പെയ്ത് വെള്ളോക്കായി
ഉം
കറണ്ട് എപ്പ പോയതാ
കൊറെേ നേരമായി പോയിട്ട്
ഉം അല്ല ഇടിയോ മിന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിനോ
ഏ ഒന്നും ഉണ്ടായിട്ടില്ല പെട്ടെന്ന് കറന്റ്‌ പയ്താ
ആ ഇവിടെൊക്കെ ഇലിക്കും മഴൊക്കൊക്കെ കറൻറും മരങ്ങളും നറ്റ് ഓണ് കററൊക്കെ പോയിന് ഒ ഇന്നല ഇന്ന് രാവിലൊക്കെറ്റ കറൻ്റ് വന്നത്
ഉം
പിന്നെ വേറെന്തൊക്കെയാ
ഏ എന്തൊക്കെയ
പെരുന്നാൾക്ക് എടക്കിലും ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ
അറിയില്ല ഒന്നും തീരുമാനിച്ചിട്ടില്ല
ഉ എടക്കിലും പോകലുണ്ടോ പെരുന്നാക്ക്
കഴിഞ്ഞ പേരുന്നൊക്കെ പോയിനു....
ആഹ എവിടെൊക്കെ പോയി
സബാ സ്ക്വയർ ഒക്കെ ഇവിടെ അടുത്തുള്ളരു പാർക്കാ
ഓ എങ്ങനെ അവിടെ കാണാനൊക്കെ
ആഹ കുട്ടികൾക്ക് കലിച്ചാൻ പറ്റിയതുണ്ട് പിന്നെ നടക്കൻ പറ്റൊരു ഇത മൈതാനം പോലെ
ആഹ ആഹ കളി സ്ഥലങ്ങളൊക്കെ കളിയൊക്കെ നടക്കലണ്ടാവും അല്ലേ
മ്മ്
പിന്നെ വേറെന്തൊക്കെ?
വേറെന്തൊക്കെയിങ്ങനെ പോണ് മന്ത്രി കസാര കളി കഴിഞ്ഞില്ലേ?
ആഹ് മന്ത്രി കസാല കളീക്കെ കഴിഞ്ഞു മന്ത്രി വി ഡി സതീശൻ മന്ത്രിയായില്ലേ? ഉം. പിന്ന വീട്ടില് കെണറക്കൊണ്ടോ?
ഏയ് കിണറില്ല പൈപ്പ് ലൈനാണ്.
ആഹാ ദെവസം വെള്ളം വരോ?
ചെലപ്പോ രണ്ടീസം കൂടുമ്പ മൾ വെള്ള ഒള്ള ടൈമിലാണ് ദിവസം വരും അല്ലെങ്കില് ഒന്നിരാട കൂടുമ്പ അല്ലെങ്കിൽ രണ്ടട അങ്ങനെ വെള്ളത്തിന്റെ അനുസരിച്ച്
ആഹ് ആഹ്. അത് ശെരി.
നിങ്ങളെ വീട്ടില് കെണറിണ്ടാ?
ഉം.
ആഹ് അപ്പ ദിവസം വരോ വെള്ളം